ഹലോ ആ കേൾ ക്കുന്നുണ്ട് കേൾക്കാം
എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ് അവിടുത്തെയോ
ഇവിടേം സുഖം മഴ ഒക്കെണ്ടോ
മഴ ഇന്നില്ല രണ്ടുസായിട്ട് നല്ല വെയി ഇല്ല ആടെ ഇന്നലെ രാത്രി നന്നായിട്ട് മഴ ല്ലൊരു മഴ പെയ്തു ട്ടോ രാവിലെ ചെറുതായിട്ട് തുള്ളി ഇടയിലിണ്ടായി
ആ ഇവിടെ ഇല്ല ഇവിടെ രണ്ടു ദിവസായിട്ട് നല്ല വെയിലാ നമ്മള് മഴയാണെന്ന് വിചാരിച്ച് ഇരുന്നെ ജൂണൊക്കെയല്ലേ. ആ അതാണ് സന്തോഷം മഴയായ ഭയങ്കര മെന കെട്ട പരിപാടിയാവും ഒന്നും ഒണങ്ങത്തു ഇല്ല നമുക്ക് ഇടാനുള്ള ഡ്രസ്സെല്ലാം ഒരുമാതിരി സ്മെല്ലും ഇതാവുമ്പോ കൊഴ പ്പില്ലാ വെയിലാമ്പ എല്ലാം എടുത്തിട്ടങ്ങ് ഉണക്കാം സാധാരണ ഈ സമയത്തൊക്കെ നല്ല മഴയാ ഓ വീടിൻ്റെ മുകളില് ടെറസിലക്കിട്ടങ്ങ് ഒണക്കും അവിടെ അശ കെട്ടിയിട്ടുണ്ട് അപ് അവിടെ ഇട്ടാങ് ഒണക്കും പിന്നെ മഴയായി നമ്മുക്ക് ഒന്ന് ഒണക്കാൻ ഒന്നും പറ്റത്തില്ലേ ഇ സമയം ആമ്പം സത്യത്തിൽ മഴയാവടതാ ജൂൺ മാസം സ്ക്കൂൾ തുറക്കുന്ന സമേ ഇപ്പോ നല്ല മഴ വരണ്ട പക്ഷേ ഇതു വട്ടം ഇച്ചിരി കുറവ് ഉണ്ട് ഇനി അറിയൊക്കത്തില്ല ന്നെ ഇന്ന് രാ വൈകുനേരായപ്പോ ചെറിയ മഴ കോളു പോലെ ഉണ്ടായിരുന്നു പക്ഷേ മഴയെന്നും പെയ്തില്ല മ് ഇനി പ്പോ രാത്രി പെയ്യൊ ന്ന പെയ്യത്തില്ല കഴിച്ചോ
ആ ഫുഡ് കഴിച്ചു ഞാനും മോനു മോന് ക്കൊടുത്തപ്പോ അങ്ങനെ ഫുഡ് കഴിച്ചു
ആഹ് ഞാൻ കഴിച്ചില്ല കുറച്ച് കഴിഞ്ഞ് കഴിക്കാന്ന് വിജാരിച് കുട്ടി ഓക് ക്കെ സുഖായിട്ടിരി ഇന്ന
ആ കുട്ടികള് ക്ക്‌ സുഖാണ്. ഒക്കെ പഠിക്ണ് എയ്ത്ണ് വായനേലും എഴുതിലും ക്കെയുണ്ട് മുത്തമോൾ പത്താംക്ലാസ് കാരിയാണ് ഓള് പഠിക്കാണ്
ആ എനിക് ഉണ്ട് ഒരു കൊച്ച് ര് മോൻ ഇപ്പോ ഒറക്കി വെചേക്ന്ന് മുന്ന് മാസ ആയതേഉള്ളൂ ആ ഉറങ്ങിയ സമയ ത് അണ് ഈ പരിപാടി നടത് ത്ത്ന്നത് അന്നേര അ അത് വരെ ബഹളായിരുന്നു ആ ഫ്രണ്ട് ക്ക്യോ എല്ലങ്കി കുറച്ച് നേരം ടി വി കണ് യോ
ആ പുറത്ത് ഓകെ പോവാറുണ്ടോ
ആ പുറത്ത് ഓകെ പോയി ഇപ്പോ പോ കറില്ല ഇപ്പോ കൊച്ച് ഉള്ളോണ്ട് എങ്ങോട്ടും കൊണ്ട് പോവത്തില്ല മുന്ന് മാസം ആയോണ്ട് കൊറച്ച് കാലം കഴിഞിട്ട് അണെങ്കി കൊണ്ടോവം ബൈക്കിലോ കെ ആഉമ്പോ പോവാൻ പാട് എല്ലെ കാറിലാഉമ്പോ കുഴപ്പം ഇല്ല
ആ ആ
ബൈക്കിൽ പോഉമ്പോ നമ്മുക്ക് അറിയത്തില്ലല്ലോ കൊച്ചായത് കൊച്ചായന്റെ മറ്റേ കാറ്റടിക്ക്ന്ന് ശ്വാസം മുട്ടി ഒ ഒന്നറിയാത്തോണ്ട് നമ്മള് ഇത്വരേ പോയില്ല കുറച്ച് ദൂരം ഒരു രസം. ഇന്നലെ ഒരു ബെർത്ഡേയ് പാർട്ടി ണ്ടായിരുന്നു. അപ്പ അവിടെ പോയപ്പോ കുറച്ച് ദൂരെ ഉള്ളായിരുന്നു അപ്പ ബൈക്കി പോയി അല്ലതെ ഇതുവരെ അങ്ങോട്ട് പുറ ത്ത് പോയിട്ടില്ല ഇനിപ്പോ കുറച്ച് കാലക്കെ കഴിയുമ്പോ തേക്ക് കൊണ്ട് പോയി ങ്ങനെ ശീലിപ്പിക്കണം
ഷീലിപ്പിക്കണ ആ
ഉം എല്ലാതെ ഇതുവരെ കൊഴപ്പൊന്നുഇല്ല
ഓ അഹ് ശെ
ജോലിയുണ്ടോ
ഇല്ലേ ഞാനൊന്നും ചെയ്യുന്നില്ല വർക്ക്‌ ചെയ്യുന്നതല്ലേ എക്ക് ആഗ്രഹമുണ്ട് ഭയങ്കര ഇഷ്ടാണ് അങ്ങത്തെ വർക്കൊക്കെ എന്തെങ്കി ചെയ്യാൻ പക്ഷെ ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടല്ല പരുപാടി വർക്ക്കളൊന്നും ഇഷ്ടല്ല വീട്ടിൽ ഇരുന്നാമതി വീട്ടിത്തന്നെ ആഒരു പാട് ജോലി ചെയ്യാണ്ട് അപ്പോ അതൊക്കെ നോക്കി ഇരുന്നാമതിന്നുള്ളതാണ് ഇപ്പങ്ങനെ പോണ് ഇപ്പോ വർക്കൊന്നും ചെയ്യണില്ല
ആഹ് ഞാനിപ്പം കൊച്ച് ആയതുകൊണ്ടുമാത്രം വർക്ക്‌ ചെയ്യുന്നില്ല അല്ലെങ്കി ഇനി ന്തെങ്കില് പോവായിരുന്നു അതാവീട്ടി യിരുന്ന് എത്രയെന്ന് പറഞ്ഞിരിക്കുന്ന് നമുക്ക് ഒരു ബോറടിക്കത്തില്ലേ പൊറത്തൊക്കെ പോയി ആ ജോലി ക്കൊക്കെ പോയി കൊറച്ച് കൂട്ടുകാരുടെ പോവ്യോ അല്ലെ അവരോട് വർത്താനം പറ ട്ടോ അല്ലെ കൊറച്ച് അവിടെങ്കിലൊക്കെ ഒന്ന് പുറ അതാ പോയി ഒന്ന് കറങ്ങി. ഒക്കെ ചെയ്തുകൂടെ വീട്ടിയിരുന്നാ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കേണ്ടിവരും, അപ്പോ അതിന്റെ ഒരു ആഹ് കൊറ ച്ചു നേരം ഇരിക്കുമ്പോ തന്നെ ബോറടിക്കും, എന്നും അതേതന്നെ രാവിലെ എഴുന്നേൽക്കാ കാര്യങ്ങളൊക്കെ ചെയ്യാ വീട്ട് ജോലി. ചെയ്യാ ഫുഡ് ഉണ്ടാക്കാ കഴിക്കുക പിന്നെ രാത്രി ആവുക പിറ്റേന്ന് അതുപോലെ തന്നെ റിപീറ്റ്. അപ്പ നമുക്ക് ജോലിയൊ ആഹ് എന്നും ഒരേ വർക്ക്‌. അതെന്നെ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ. ആഹ് ശമ്പളയില്ല അല്ലാതെ ബാക്കിയെല്ലാ ജോലിയും. കറക്ട് ആയിട്ട് ചെയ്തോണ്ട് പോണം. ശമ്പളം കൂടെ ഉണ്ടായിരുന്നെ. കൊള്ളായിരുന്നു വലിയ കൊറച്ചു സന്തോഷമായേനെ ആ.
തീരും ചെയ്തേനെ.
ആഹ് നമ്മക്ക് സന്തോഷം ഉണ്ടായിരുന്നു മാസവസാ നം ശമ്പളം കിട്ടുവല്ലോ. അന്നക്കടെ കാര്യങ്ങള് നോ അല്ല ഇതിപ്പൊ ശമ്പളൊന്ന്. ഇല്ലാതോണ്ട് ചുമ്മാ അത്കൊണ്ടാ ജോലി ചെയ്യുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നീന്നെ, ആഹ് അത് ശീലവാ നമുക്ക് എന്തെങ്കിലും കി തല്ലോ ന്നൊടി ഇതിപ്പോ ഒന്നുല്ലാത്തോണ്ട് ഓഹ് ചെയ്യുമ്പൊ തന്നെ മുഷിപ്പ കൊർചേരം കഴിഞ്ഞിട്ട് ചെയ്യ അല്ലെങ്കി പിന്നെ ചെയ്യ അങ്ങനെ ഇങ്ങനെ മടിച്ച് മടിച്ച് ഇടും നല്ല ശമ്പളൊക്കോ ഉള്ള ജോലിയാരുന്നെങ്കി നല്ല
ൽസാത് ചെയ്യേനി ഒരു സംഖ്യ വാങ്ങും ചെയ്യേന് ഇതിന്
ആഹ് നമ്മടെ ആവശ്യത്തിന് എന്തെങ്കിലും അത്രേം കഷ്ട്ടപെട്ടിട്ടും ഒന്നുല്ല അന്നൊള്ളു ഓർക്കുമ്പൊ ഒള്ള വെഷമേ ഉള്ളു എന്തെങ്കിലും ഒരു പൈസ ഒ ണ്ടായിരുന്നെങ്കി കഷ്ട്ട പ്പെടുന്നേനെങ്കിലും ഒരു സന്തോഷ
ഇപ്രാശ്യത്തെ മ്മളെ മന്ത്രി പൈസ് ഏഹ് പിന്നേ ശമ്പളം ഇണ്ടാക്കിയ മ ത്തിയാരുന്നു സ്ത്രീകൾക്ക് ന്ന ഉഷാറായി
തരാന്ന് പറഞ്ഞിട്ട് വല്യ അനക്കൊന്നില്ല മാസം രണ്ടായിരോ മുവ്വായിരോ ക്കെ തരാന്നവര് പറഞ് ഇരുവെ വടെ വല്യ അനക്കൊന്നുൽ
രണ്ടായിരം മുവ്വായിരൊന്നും മാണ്ടീലേന് ദിവസം ഓല് അഞ്ഞൂറ് രൂബ മാസം തന്നാലും മതിലേ ഞമ്മക്
ആഹ് അത് ഒ അതാ ഒള്ളത് തന്നെ ഇപ്പൊ കൊടുക്ക്ന്നില്ല പിന്നെയാണിനി അട് ത്ത പുതിയത് ഇപ്പൊ തന്നെ വയ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തെന്നും പറഞ്ഞ് അതിന്ന് ഇത്ര കടവായിന്ന് പറഞ്ഞ് ഇനിയാണ് നമ്ക്ക് ആയിരം രണ്ടായിരം മാസം തരൂന്ന് പറഞ്ഞ് പിന്നെ പറഞ് കുട്ടിയേൾക്ക് പണി ക്കിന്നേന് അവർക്ക് ആയിരം രു ട്ക്കും മാസം ഇതൊന്നും നടക്കാപോവ് അവരാ അവർക്ക് ജയിക്കാൻ വേണ്ടി അവര് അവരെ വാക്ദാനങ്ങളങ്ങ് തരും അത് കഴിയുമ്പൊ നമ്മളത് വിശ്വസി അവർക്ക് ഓട്ടീതിട്ട് അവസാനം നമ്മ്ക്കൊന്നുല്ല പഴേ കണക്ക്ന്നെ അതാ നടക്ക്ന്നത് ആഹ് ഞാന് ഇപ്പൊ ജോ ഇനിയൊന്നും നോക്കുന്നില്ല ഇനി കൊച്ച് ഒരു ഇച്ചിരി ഒന്ന് ആയിക്കഴിഞ്ഞാ ഓരോ ക്ലാസിന് എന്തെങ്കിലും പോകായിരുന്നു
ആ ഇപ്പം മോന്റീസോര്യരെ ഒക്കെ ഇവിടെ അടുത്ത് അയൽവാസികൾ പറയ്ണ്ട് നി
ആ അത് നല്ല സ്കോപ്പുള്ള ജോലിയാണെന്ന് പറയുന്നുണ്ട് എനിക്കത് പഠിക്കണം ഉണ്ടായിരുന്നു നമ്മള് ടിടിസി ആയിട്ട് എടുത്തുകൊണ്ട് അതുടെ പഠിച്ച കഴിഞ്ഞാൽ നല്ലതാണ് അതിനാണ് ഇപ്പം വേക്ക വേക്കൻസി കൂടുതലുള്ളത്. കൊച്ചു കൊച്ചുങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അതെ നമുക്ക് പുറത്ത് പുറത്തു പോയി പഠിക്കാൻ പുറത്തു പോകണമെങ്കിലും അതിനു നല്ല വേക്കൻസി ഉള്ള ജോലിയാണ് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് വച്ച് നോക്കിയാരുന്നു അത് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ ആ ഇത് ഡെലിവറി ഇടയ്ക്ക് ഇത് ആയതുകൊണ്ട് ഞാൻ ക്ലാസ്സ് പകുതിക്ക് വെച്ച് നിർത്തണമെന്ന് കൊണ്ട് പോയില്ല ഇനി ഇപ്പം കുറെ നോക്കാം അതും ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഉണ്ട് ഇവിടെയും കുറെേ സ്കൂളിലൊക്കെ അതിനുള്ള വേക്കൻസി പറയുന്നുണ്ട്. ഇനി കുറെ നാൾ കഴിയുമ്പോൾ അതിനായിരിക്കും നല്ല വേക്കൻസി ടി ടി എസ് സക്കാട്ടി ഇപ്പൊ വേക്കൻസി കൂടുതൽ അതിനൊക്കെയാണ്.
ആഹ ആഹ അതെ
അപ്പൊ അത് പഠിച്ച് ചിരുന്നെങ്കിൽ അങ്ങനെങ്കിലും ജോലി ഒപ്പിക്കായിരുന്നു അല്ലെങ്കി പിഎസ്സി പഠിച്ച് ഇനി ഏത് കാല ത്ത് ജോലി കിട്ടാന്നാന്നെനിക്കറിയത്തില്ല എല്ലാരും പഠിച്ചവര് വരെ ഫസ്റാങ്ക് കിട്ടിയവർക്ക് തന്നെ കിട്ടാതിരിക്കുവാ ജോലി
ഓ ഓരെന്നെ പൊറത്താണ് ഒര്ത്തന് ഫസ് റ്റ്റാങ്ക്ട്ട്യാേൽക്കെന്നെ പാെറത്താണ് അറിയാ
ആ അവർക്ക് തന്നെ ഇ ത്‌വരെ കിട്ടിയിട്ടില്ല അപ്പ പിന്നെ നമ്മടെ അവസ്ഥ എന്തു ആരിക്കും എന്തായാലും ഫസ് റാങ്കൊന്നും കിട്ടാൻ പോവുന്നില്ല നമ്മടെ പഠ്ത്തത്തിന് അപ്പൊ എടയ്ലുള്ള ഏതെങ്കിലും ഒരാ ക്ക് കിട്ടീട്ട്
നമ്മക്ക് അയ്നർന നമ്ക്ക് പഠിക്കുമ്പോ നമ്മളതായ് ട്ട്ലെ പലേ കാര്യങ്ങളും നമുക്ക് ട്ക്ക്ണില്ല്യ മ്മളെ സ്വന്തായ്ട്ട്ള്ള കാര്യം മാത്രല്ലല്ലോ കൊച്ച്ങ്ങൾടേത്‌, ഹസ്ബന്റിന്റെത്, വീട്ടിലെ കാര്യങ്ങള് ഇതൊക്കെ മൈന്റില് വെച്ചിട്ടല്ലേ പടിക്കമ്മള് മറ്റേതു സ്കൂൾക്കുട്ടിളെണെല്ലെ ഓൽക്ക് ഓരെ കാര്യം മാത്രല്ലെള്ളു
നമ്മള് അങ്ങനെ ആയിരുന്നെങ്കി പിന്നെ കൊഴപ്പമില്ലാര്ന്നു സ്കൂളി ആ മാത്രേ ഒള്ളു നമുക്ക് പഠിച്ചാ മാത്രം മതിയാരുന്നെ ങ്കി കൊഴപ്പഇല്ല കാര്യങ്ങെളെല്ലാം കൂടെ ആവുമ്പ അതിന്റെ കൂടെ പഠിത്തവും കൂടെ ആകുമ്പോൾ ഭയങ്കര പാടായിരിക്കും ഓ പഠിച്ചോണ്ടിരിക്കുമ്പ ആയിരിക്കും വേറെ വീട്ടിലെ എന്തെങ്കിലു ജോലിയ്യാനുള്ളെ അപ്പ അത് അവ്ടെ ഇട്ടിട്ട് അത്യ്യാൻ പോവും അത് കഴിഞ്ഞ്ട്ട് വരുമ്പ ഷീണാവും പിന്നെ പഠിക്കാൻ പറ്റത്തില്ല ആ മൂഡ് പോകും അതാണാവസ്ഥ അല്ലാതെ പഠിത്തം മാത്രം ആയിരുന്നേൽപിന്നെ എങ്ങനെലും കേറി പോവാര്ന്നു അല്ലാതെ ഇനിയിപ്പ ഇതിന്റെ എടെകൂടെ കൊണ്ടുപോവാൻ പാട അപ്പ വീ വീട്ടിലെ കാര്യങ്ങളും നോക്കണം അതിന്റെ കൂടെ പഠിക്കെയും കൂടെ ചെയ്യണന്ന് വെ ഭയങ്കെര മെനെകെട്ട പരിപാടിയാ അതുകൊണ്ട് അതുകൊണ്ട് ഇനി കൊച്ചുകൂടെ ആയൊണ്ട് പറയണ്ട കൊച്ചു കൊച്ചായാലും അവൻ അവന്റെ നിർബന്ധങ്ങളും അതൊക്കെ നമ്മള് നോക്കണം കുറച്ചു വളർന്ന് വളർ ന്നാലു ഇതൊക്കെ തന്നെ ഇതിനെക്കാലും പാടായിരിക്കും ഇപ്പൊ കൊച്ചായോണ്ട് എവിടെങ്കിലു ഒറ ക്കെച്ച്ട്ടായാലും നമ്മക്ക് നമ്മുടെ കാര്യം ചെയ്യാ
കുറച്ചു കഴിഞ്ഞാല് ഒരു ഇച്ചിരിംക്കൂടെ വളർന്ന് കഴിഞ്ഞാല് മുട്ട് ത്തലൊക്കെ തൊടങ്ങി കഴിഞ്ഞാല് പിന്നെ പിടിച്ചാൽ കിട്ടൂല അപ്പ നമ്മ
ആ ഇപ്പൊ തൊട്ട് ആ കുളി ഇപ്പഴാണെ നമ്മള് തൊട്ടിലി തന്നെ കിടക്കുല്ലോ കമന്നു വീഴത്തു ഇല്ല അങ്ങോട്ട് ചെരിയത്തുല്ല നേരെ തന്നെ കിടന്നോളും കിടത്തിയിടത്ത് കരച്ചിൽ മാ ഇത്രെ ഒള്ളു ഒന്നും ചെയ്യത്തില്ല ഇനി ഇഴയാനൊക്കെ തൊടങ്ങി കഴഞ്ഞാ പിന്നെ പറയണ്ട എവിടെം വെയ്ക്കാൻ പറ്റ ഇല്ല
എവിടെയും വെയ്ക്കാൻ പറ്റില്ല എല്ലാം ശ്രെദ്ധിക്കണം അത്രേം നമ്മള് രണ്ട് കണ്ണ്ള്ളൊട്ത് നാല് കണ്ണച്ച് നോക്കണന്ന്റയും മ്
ടെ ആയൊണ്ട് അഹ്‌ പിന്നെ പറയണ്ട ഇനി അവൻ എവിടെങ്കിലും ചെന്ന് കേറിയാൽ ഇഴഞ്ഞ് ഇതിന്റെ അടിയിലോ അപ്പ അല്ലെങ്കി റോഡിലോട്ടൊ എവിടോട്ടെങ്കിലു ഒക്ക പോവ നമ്മൾ പറയാ ഒ ക്കത്തില്ല നമ്മള് കതകടച്ചിട്ടിട്ട് ജോലിയ്യും അവര് ഇതിന്റടി കട്ടിലിന്റെ അടിയിലാണൊ ടീപ്പോയിടെ അടിലാണോ കേറുന്നെ ഒന്നും പറയാൻ പ റ്റില്ല അതുകൊണ്ട് ഇപ്പ വിചാരി നി കൊച്ച് എഴയാറായെര്ന്നെ ഇച്ചിരൂടൊരു ഇതായെനേം പിന്നെ വിചാരിക്കും വേണ്ട അന്നരായിരിക്കും ഇതിലും പാട് വര്ന്നെന്ന്.
ഉം അത് ഞമ്മളത് മെ മലർന്ന് കെ ടക്കുമ്പ കവുന്നെങ്കി തോന്നും കവിന്നുകഴിഞ്ഞാലിതും ഒന്നു ചെരിഞ്ഞങ്കി അങ്ങനെയാണല്ലോ നമ്മള് മനുഷ് നമ്മടെ ഒരു ഇത് അങ്ങനെയാണല്ലോ
എല്ലാതിലും അങ്ങനന്നെയാണ്
ഉം ഓരോന്നിനും
ഇപ്പം നേരെകിടക്കുവാ കൊറച്ച് കഴിയുമ്പോ കമന്ന് വീഴും അപ്പം അതിൻ്റെ പാടൊണ്ട് പിന്നെ നട ക്കാൻ തുടങ്ങിയാൽ പറയണ്ട ആരടുത്തും പോക മില്ല നമ്മടെയ്യിതന്നായിരിക്കും കൊറച്ചൂടൊക്കെ മനസ്സിലായി വരുമ്പം പിന്നാരും വിളിച്ചാ പോത്ത് പിന്നെ നമ്മട കയ്യിതന്ന ആയിരിക്കും. ഇതാണെങ്കി അറിയാത്തോണ്ട് ആര്
റ്റൂല കുട്ടികൾക്ക്
ഇത് അറിയാത്തോണ്ട് കുഴപ്പമില്ല ആരുടെയെങ്കിലും കൂടെ പൊക്കോളും. ആരെടെയെങ്കിലും കയ്യിൽ കുറച്ചുനേരം ഇരു ന്നോളും നമ്മളെ അറിഞ്ഞ് കഴിഞ്ഞാ പിന്നെ നമ്മടെ കയ്യിന്ന് പോത്തില്ല എപ്പഴും അമ്മ അമ്മ എന്നും പറ നമ്മടെ കൂടെ തന്നെ കാണും.
ഡ്രസ്സ് പിടിച്ച് അവിടങ്ങനെ നിക്കും എവിടെയും പോയാല് നമ്മുടെ ഡ്രസ്സിൻറെ തല പിടിച്ച്
ആ അതാണ് ഞാമ്മള് ഇപ്പം കൊച്ചുകൊച്ചായാലും നമ്മള് വേറെ പുള്ളാരെ നോക്കുമ്പോളുള്ള അവസ്ഥയിതാ. അവരെപ്പോഴും അമ്മേടെ കയ്യിൽ പിന്നെ വേറെ ആരുടെ അടുത്തോട്ട് പോകത്തില്ല. അതാണ് കൊഴപ്പം
പിന്നെന്തുവാ
പിന്നൊന്നുമില്ല എന്നാ ശരി വെക്കട്ടെ ഓകെ ഓകെ